ആഹ് കേക്കാമോ ഏച്ചി
ആഹ് കേക്കാൻ പറ്റും എന്തുണ്ട് വിശേഷം അവിടെ?
ഓ സുഖം. ചേച്ചിപ്പൊ എവിടെയാ?
ഞാനിന്ന് വീട്ടിലാടാ ഞാനിന്ന് പോയില്ല പോണം കൊറച്ച് കഴിഞ്ഞിട്ട് ന്ന്ഒരു ഉച്ചക്കായിട്ട് പോണം, രണ്ട് മനസ്സായിട്ട് നിക്കുവാ. പോണോ വേണ്ടയോ പോണോ വേണ്ടയോന്ന്.
ആണില്ലേ ഞാനാണെങ്കി ചേച്ചിയെ അങ്ങോട്ടൊന്ന് വിളിക്കാനായിട്ട് ഇരുന്നതാ പിന്നെ ഏ എനിക്ക് ഒരു സാധനം വേണാര്ന്നു ചേച്ചി നാളെ വീട്ടി കാണുവെങ്കി ഇന്ന് ഇനിപ്പോ എനിക്ക് കൊറച്ച് സ സ്ഥലത്ത് പോകാനുള്ള കുറച്ച് കടയിലൊക്കെ അപ്പൊ എനിക്ക് നാളെ എന്ന കുറച്ച്ചെടി വേണമായിരുന്നു ഞാനാണെങ്കി ഇന്നലെ ഒരു കടയിൽ പോയപ്പോ കുറച്ച് ചെടിച്ചട്ടി വാങ്ങി അപ്പൊ അതിനകത്തൊക്കെ ഞാനായിട്ട് ആഹ് ചെടികളൊന്നുമില്ല. ഒക്ക് ഞാൻ അങ്ങോട്ട് വന്ന എനിക്ക് കുറച്ച് ചെടി തരുമോന്ന് അറിയാൻ വേണ്ടീട്ടായിരുന്നു.
ആഹ് അതിനെന്താ നീവാ അവിടെ കൊറച്ച് ചെടികളുണ്ട് പിന്നെ ഒണക്കല്ലായിരുന്നോ ഈ കഴിഞ്ഞ് പോയത് അപ്പൊ പിന്നെ ആ ഒണ പത്ത് കുറച്ചൊക്കെ പോയി, എന്നിരുന്നാലും അത്യാവശ്യം കുറച്ച് ഇപ്പ ചെടികളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക്- അപ്പം അയിനെ പരിപാലിക്കാനായിട്ട് പറ്റുന്ന ഒരു സമയം കിട്ടുന്നില്ല കാരണം ആ ഒര് ഒര് എടക്കാലത്ത് വെച്ചിട്ടേ ഒരു നമ്മുടെ വീടുകളിലൊക്ക ക്കെ ഈ ചെടിയുടെ ഇടക്കൊക്കെ പാമ്പ് കേറും വീടിനകത്ത് പാമ്പ് കേറും എന്നൊക്കെ പറഞ്ഞൊരു ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ ആഹ് ചൂട്ള്ള ഈ സമയത്ത്. അപ്പം വീടിന് അരിവിന് നിന്ന ചെടികളൊക്കെ എടുത്ത്, ഞാനില്ലാതിരുന്ന സമയത്ത് അച്ഛനെടുത്ത് ഈ കൊറച്ച് അകലെ, വീടിന് കൊറച്ച് ഫ്രണ്ടിലായിട്ട് അകലെല്ലോട്ട് മാറ്റി വെച്ച അപ്പൊ അവിടെ എല്ലാം കൂടെ- കൂടിയിരിക്കുവ ഒന്നും ഒരു ദെവസം എനിക്ക് വീട്ടി നിന്നൊന്ന് മാറ്റി സപ്പറേറ്റ് സപ്പറേറ്റായിട്ടൊന്ന് മാ മാറ്റി വെക്കാനായിട്ടുള്ളോരു സമയം എനിക്ക് കിട്ട്ന്നില്ല. നീവാ നല്ല ചെടികള് ഞാൻ തരാം. നല്ല അരി റോസ് വ- ക്കേയോണ്ട് അരിറോസുണ്ട് അരിമുല്ലയുണ്ട് പിന്നെ അരിപ്പൂവുണ്ട്. പിന്നെ ഒരു മല്ലിപ്പൂ ഉണ്ട് തമിഴ്നാട്ടിന്ന് ഞാൻ കൊണ്ടുന്ന മല്ലിപ്പൂ പിന്നെ പിച്ചിപ്പൂണ്ട് പടർന്ന് പോകുന്ന പിച്ചിപ്പൂ ഉണ്ട് അങ്ങനെ കൊറേ ചെടികള്ണ്ട് നീ വാ പിന്നെ നിത്യമുല്ലയുണ്ട് അതാവുമ്പോ ദിവസവും അതില് മുല്ലയായിരിക്കും നമുക്ക് വീട്ടിലൊക്കെ നല്ല മണവയിരിക്കും വീട്ടിലോട്ട് ഇങ്ങനെ കേറി റോസ് വന്നത്, മഞ്ഞറോസയുണ്ട് വെള്ള - റോസെയുണ്ട് ഓറഞ്ച് റോസെയുണ്ട്. അങ്ങനെ പിന്നെ ഒരുമാതിരി ചുമപ്പു അല്ല ഒരുമാതിരി ഒരു കടു ഇത്ര മജന്തയും അല്ലാത്തൊരു കളർ ഒരു റോസയും ഉണ്ട്.
ഉണ്ടല്ലേ എന്തുവാ ഇത് ഇതിനകത്ത് തൈ തയ്യം അല്ലെങ്കിൽ വേറെ കമ്പ ടുക്കാനായിട്ട് കാണുമോ
ആഹ് കൊറച്ചൊക്കെ വളർന്ന് നിക്കുവാടാ. ഞാൻ വെട്ടി മാറ്റി നട് ഇട്ടേക്കുവാ. ഒരു കുറച്ച് ഏകദേശം ഒരു പൊക്കം ഇത് വള്ളി പോലെ നീണ്ട് പടരും കേട്ടോ ചിലതൊക്കെ ചില റോസയൊക്കെ കുറ്റിയായിട്ട് നിക്കത്തില്ല ചിലതൊക്കെ നീണ്ടുപടരും. അപ്പം ഞാൻ ആഹ് അപ്പം ഞാനതിൻ്റെ- മണ്ടയൊക്കെ വെട്ടിക്കളയും മണ്ടയൊക്കൊന്ന് വെട്ടിയിട്ട് ആ വെട്ടിയ മണ്ട ഞാന് ഒന്ന് മാറ്റി ഒന്ന് ചെറ ചെറിയൊരു ഡെപ്പക്കതോ ഒരു കാറ്റ് കയറുന്ന എന്തെങ്കിലും ചെറിയ തായിട്ടൊരു കാറ്റ് കേറുന്ന സ്ഥലത്ത് ഞാൻ വെച്ച്, ആഹാ ചാണകവും വീട്ടിൽ- പശുവൊക്കെ ഉള്ളതാണല്ലോ അപ്പൊ അതിനകത്തന്ന് കുറച്ച് ചാണകവും കുറച്ച് ഈ നമ്മടെ അടുപ്പ് കത്തിച്ച കുറച്ച് ചാരവും- പിന്നെ അവിടെ തെങ്ങാണെങ്കിൽ മണ്ട പോയൊരു തെങ്ങ് ഉണ്ടായിരുന്നു അത് പിന്നെ തറ പറ്റി പറ്റി അതങ്ങ് പോയി ആ തെങ്ങ് അപ്പ ആ തെങ്ങിന്റെ തറ പറ്റി കിടക്കുന്ന തെങ്ങിൻ്റെ അടിവശത്ത് ഈ തെങ്ങിൻ്റെ കുറച്ച് തൊ ഉണങ്ങേ ഉണങ്ങി കുറച്ച് ആഹ് ഉണങ്ങിയ ഭാഗുണ്ട്. അത് നമ്മളയി ചഗ്കിരി - ചോറിന്റെ കണക്കേരിക്ക്ന്ന ചെറിയ ഭാഗങ്ങളാ ഞാന്പ്പം അതും കൂടെ എട്ത്ത് ഇതിനകത്ത് മൂന്നും കൂടെ മിക്സെയ്ത് കൊറച്ച് മണ്ണും കൂടെട് അതെല്ലാം കൂടെ മുൻ നാലും കൂടി ഇട്ട് ഇളക്കി കുറച്ച് മൊട്ട പൊടിച്ച തോടുകളുണ്ട്. മൊ - മുട്ട മുട്ട ഇങ്ങനെ ഞാൻ മിക്സിക്കകത് ഇട്ട് അരച്ചായിരുന്നു ആ തോടും കൂടെ ഇട്ട് ഞാൻ എല്ലാം കൂടി ഇട്ട് എള കേട്ട് അത് ഞാനൊരു വളവാക്കി, വളവാക്കിയിട്ട് ഈ വെട്ടി മാറ്റ യാ വെട്ടി മാറ്റിയ ഈ കമ്പുകളുണ്ടല്ലോ അത് അയിനകത്തൊട്ട് താത്ത് വെക്കും. കാത്ത് വെച്ച് ഒരു ഒര് രണ്ട് മൂന്നാഴ്ച്ച രണ്ട് മൂന്നാഴ്ച്ച പിടിക്കും അതൊന്ന് കിളിച്ചു വരാനായിട്ട്. ചെറിയ ചെറിയ മുട്ട് ഇല വരൻ വേണ്ടിട്ട്, അതങ്ങനെ പടർന്ന് അങ്ങനെ കിളിചോളും കുഴപ്പ- ഒന്നുല്ല നീ വ ഞ നല്ല നല്ല ചെടികൾ തരാം. പിന്നെ ഞാൻ പോകു ന്ന വഴികൊക്കെ ഓരോ വീടുകള് ഫ്രണ്ടിലൊക്കെചെ നല്ല നല്ല ചെടികളൊക്കെ - കാണുവാണെങ്കിൽ ഞാനത് കുറച്ച് ചോദിക്കും എനിക്ക് തരുവോന്ന്,? അല്ലെങ്കി ആരും ഇല്ലെങ്കികുറച്ച്- ചോക്കെ ഓടിക്കാനും നോക്കും അതുപിന്നെ എല്ലാവർക്കും ഉള്ളതാണല്ലോ വഴിയേ
ഉള്ളത് എനിക്ക് പണ്ട് പണ്ട് ഞങ്ങടെ അമ്മയായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ചെടികളൊക്കെ കാണണ അപ്പൊ ഞാൻ പറയോ നാണകേടാണ് അമ്മേ അങ്ങനെ പിച്ചല്ലേ അവര് ഇങ്ങനെ ആക്കും പെ ഇപ്പ ഇപ്പ വീട്ടിലോരോന്ന് വെച്ച് കിളിക്കുന്നത കാണുമ്പോ നമ്മക്ക് അയ്യോ അത കൂടെ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ചാ നല്ലയായിരിക്കും പറഞ്ഞ് ഞാനും ഇപ്പോ ഒടി ചെയ്യാറുണ്ട് അതണിപ്പ ഇന്നലെ ഇന്നലെ കടയിൽ പോയപ്പോഴാണെങ്കിൽ പലതരം ചെടിച്ചെട്ടികളൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോ എനിക്ക് ഒര്ത് ആഹ് ഇത് വീട്ടൽ വാങ്ങിക്ക്യം. ഇവിടെ എല്ലാം കൂടെ വാങ്ങിച്ച്ന്ന് വെച്ച- ഇപ്പഴ ആലോചിച്ചത് വെക്കാൻ ചെടിയില്ലല്ലോ ഇവിടൊക്കെ ഉള്ളവരൊക്കെയ ആണെങ്കിൽ എല്ലാം ഇല്ല ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നാ അവരുടെ വീട്ടിലൊക്കെ ഇന്നെ ഒരു ഭംഗിക്ക് വേണ്ടിട്ടല്ലേ വെച്ചു അവരടുത്ത ചോദിച്ചു കഴിഞ്ഞാല് അവര് ചിലവരോന്ന് തെ തോന്നില്ല. അപ്പ പിന്നെ ചേച്ചിയുടെ വീട്ടിൽ ചെടി ഉള്ളതായിട്ട് എനിക്ക് അറിയാലോ? അപ്പ പിന്നെ ചേച്ചി വിളിച്ച- ഞാൻ അത അങ്ങനെ ചോദിച ചെടി ഉണ്ടെങ്കിലേ
ആഹ് ആഹ് ആഹ് ഞാനും ഈ ചെടികൊണ്ടൊരു വരുമാന മാർഗാക്കി മാറ്റിയാലോന്ന് ഞാന് ഞാനി എനിക്കൊരു ചെ ചിന്തയുണ്ട് എല്ലാരും വന്ന്
കാരണം ഇപ്പം ഇതില്ലേ ഇലച്ചെടികൾക്കൊക്കെ നമ്മൾ ഓരോ തയ്യ വച്ച് ഓരോ ഇതിനകത്ത് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കടെല് ചെ കൊണ്ട് കൊടുത്ത പത്തിരുന്നൂറ്റമ്പത് രൂപ കിട്ടും. അതിനൊക്കെ നല്ല ഡിമാൻഡില്ലയോ
അതെയോ ഞാനാണെങ്കിലേ ഈ ചെടിയൊക്കെ ഈ പടർന്നു പോകുന്ന ചെടിയൊക്കെ ഉണ്ടല്ലോ അത് ഞാനി ഒത്തിരി പടർന്നിങ്ങ് താഴെ തൂണും ഞങ്ങളുടെ തൂണും കഴിഞ്ഞ് താെഴെ വരാറകുമ്പോ അതിൻ്റെ അടിവശം വെട്ടിയിട്ട് ഞാൻ വീണ്ടും മണ്ടയ്ക്ക്ടത്ത് നെരത്തി നെരത്തി വെക്കും എന്നിട്ട് അത് വീണ്ടും അ താഴോട്ട് നല്ല കട്ടിക്ക് തന്നെ കിളിച് വെരും അങ്ങനെ അങ്ങനെ നല്ല ഒരു ഒരുമാതിരി കടുത്ത കാപ്പിപ്പൊടി കളറും തണ്ട് പച്ച കളറുവായിട്ടുള്ള ഒരു തൂക്കിയിടുന്ന ചെടി എനി ക്ക് അതിന്റെ പേരന്നും എനിക്ക് നല്ലവറത്തേക്ക് എനിക്കറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞാല് എന്നിട്ട് പിന്നെ ഈ ബാ ലക്കി ബാമ്പൂ ഒക്കെയുണ്ട്. ലക്കി ബാമ്പു ഒക്കെ നല്ലതാട്ടോ ലക്കി ബാമ്പു ഞങ്ങളടെ വീടിന്റെ
ചെറിയ ഇതൊള്ളയാണോ? ചെറിയ സ്റ്റെം വരുന്ന രീതിക്കുള്ളൊരു മുള അതാണോ?
ആ ആ അതുപോലെ തന്നെ അത് ലക്കി ബാമുന്ന് പറഞ്ഞാൽ തന്നെ അയിന് ഒരു ഐതിഹം ഉണ്ടടാ. കാരണം അത് വെച്ച് കഴിഞ്ഞാൽ വീടിന് നല്ല ഐശ്വര്യമാണെന്ന് കേട്ടിട്ടുണ്ട്.
ഓഹ് ഓഹ്
ആഹ് ആഹ് അത് നമ്മള് ചെല വീട്കളിലായാലും ചെല കടകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഈ ഒരു ചെടി ഒരെണ്ണം ചിലപ്പോ കുപ്പിക്കത്തിട്ട് വെള്ളമൊഴിച്ച് പിന്നെ അയി
ഓ ഞാൻ പറയട്ടെ മറ്റില്ലേ നല്ല കടും പച്ചകളാറിലെ ആണോ?
കടും പച്ച ആ കടും പച്ച കൊണ്ട് ച ഞാൻ കൊണ്ട് വച്ചേക്കെന്ന് വെച്ച കഴിഞ്ഞാൽ എളം പച്ച മഞ്ഞിയും അല്ലാ പച്ച് ആ
എലക്ക് നല്ലൊരു നല്ലൊരു നീട്ടം കാണും
ആഹ് നീട്ട് നല്ല അരവുള്ളതിന്റെ കണക്ക അതിന്റെ തുമ്പ് അയെലയൊക്കെ നല്ല തുമ്പ് നല്ല അരവുള്ളതിൻ്റെ കണക്കുള്ള അതാണ് ലക്കിബാമ്പ് അത് വെ പക്ഷേ വീട്ടില് വെച്ച നല്ല ഐശ്വര്യാവാ ഞാനാണെങ്കിൽ വീട്ടിലോട്ട് കയറി വരുന്ന ഭാഗത്ത് രണ്ട് സൈഡിലായി ആ വഴി കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഞാന് വെച്ചേക്കുവാ അത് നല്ല ഭംഗിയാ കാണാന് എന്നിട്ട് അയ്ന്റെ മണ്ട ഞാൻ വെട്ടി വിടുവേ അപ്പ അത് ശാഖകളായിട്ട് കിളിച്ച്ങ്ങനെ കുറ്റിയായിട്ട് തന്നെ നിക്കും പക്ഷെ അത് നല്ല രസവാ കാണാനായിട്ട്
ആഹ ആഹ പക്ഷെ ചേച്ചി ഈ മറ്റേ മണി പ്ലാന്റോ?
ആഹ് മണി പ്ലാന്റ് പലതരം മണി പ്ലാന്റ് ഉണ്ട് എന്റെ കയ്യില്.
ക ഇവിടെ ര അടുക്കളയില് രണ്ടും മറ്റല്ല മറ്റേ നമ്മുടെ കുപ്പിയുടെ കുപ്പി മറ്റ എന്താ ചില്ലിന്റെ കുപ്പിയില്ലേ ചെറിയ ചില്ലിന്റെ കുപ്പിയാ അതിനകത്തിട്ട് എന്താ നമ്മുടെ ഈ ഗ്യാസ് ഒക്കെ ഇരിക്കുന്നതിന്റെ അവിടെ ഞങ്ങക്കൊരു വലിയൊരു ഇതുണ്ട് നമ്മുടെ ജനല് ആ ജനലിന്റെ രണ്ട് സൈഡിലായി ഈ മണി പ്ലാന്റിങ്ങനെ വെച്ചിട്ട് അത്ങ്ങനെ പടർത്തിയിട്ടുണ്ട് ആ ജനലില്ങ്ങനെ പടർത്തിയിട്ടുണ്ട് അപ്പൊ അത് കാണാ നല്ല ഭംഗിയാ അപ്പൊ ചെലോ പറഞ്ഞത് മണിപ്ലാന്റ് അകത്ത് വെചൂടാ രാത്രിയില് രാത് ഇരിക്കുന്ന ദോഷവാണെന്നൊക്കെ പറയാം ചെടികളെ അകത്ത് വെച്ചുടാന്ന്
അതെയോ
ആഹ പക്ഷെ ചെലവര് പറയാ അങ്ങ അതങ്ങനെ ഒരുപാട് ചെടികളൊന്നും നമ്മള് വെക്കുന്നില്ലല്ലോ ഒരു ഇച്ചരി ചൊരുണ്ടി നിൽക്കുനുളു കാരണം രാത്രി ഇത്ര ഗ്രാം ഇത് കാർബൺ ഡൈ ഓക്സൈഡ് പുറം തള്ളുമ്പോൾ നമുക്കെന്തോ അതെന്തോ ദോഷമാണെന്നാ പറയുന്നത് പക്ഷെ നമ്മൾ അത്രയും വേണ്ടിയിട്ട് നമ്മള് കാർബൺ ഡയ ഓക്സൈഡ് ഇത്രയും വിശാലായിട്ട് നടക്കുന്ന റൂമുകളും എന്താ നമ്മളെ വീടൊക്കെ അതിനകൊക്കെ അങ്ങനെയല്ലേ പിന്നെ ഇടുങ്ങിയ റൂമിൽ അല്ല അതുമല്ല നമ്മള് കിടക്കുന്നതിന്റെ അടുത്ത് വെക്കുന്നേ അതുകൊണ്ട് അത് കുഴപ്പമില്ലെന്നും ചെലർ പറയുന്നുണ്ട്
അതെ ഞാനൊക്കെയാണെങ്കിൽ എന്റെ വീട്ടില് ഒരു മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ. അത് ഞങ്ങടെ വീട്ടിലാണെങ്കി ഒരു തണൽമരം ഉണ്ടെടാ വീടും കഴിഞ്ഞു പോയൊ തണൽ മരവാ. എന്റെ ഹസ്ബൻറ് ആണെങ്കിൽ ചെന്നൈൽ നിന്ന സമയത്ത് അവിടുന്ന് കൊണ്ടുവന്നതായിരുന്നു. തണൽമര ആ തണൽമരം അപ്പൊ ഞാന് അതിന്റെ മൂട്ടിലായിട്ട് ഒരു മണി പ്ലാന്റ് കൊണ്ടുവെച്ച് ആ മണി പ്ലാന്റ്ന്ന് വെച്ച് കഴിഞ്ഞാ അതിന്റെ യല അതിന്റെ ഇലയന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇലയാ നമുക്ക് ഒരാള് അയിനകത്ത് കേറിയിരുന്നാല് പിന്നെ അധികം കാണുല്ല അമ്മാ അതുപോലുള്ള വലിയ ഇല അത് ഞാന് മുകളിലോട്ട് പടർത്തി വിട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ തന്നെ ചെറുതും ഉണ്ട് ആഹ് പലതരത്തിലുള്ള മണി പ്ലാന്ൻറ് ഉണ്ട് അത് ഞാൻ വീടിൻ്റെ മുറ്റത്തായിട്ടൊക്കെ തന്നെ ഒരു പ്ലാവും പിന്നെ ഒരു ഇതുണ്ട് എന്തുവാ പാതി രാമല്യുണ്ട് കേട്ടോ അതരു മരമായിായിട്ട് നിൽക്കുവ അവിടെയൊക്കെ ഞാൻ ഒരു തരം ഒരു മഞ്ഞയും മഞ് ആ ഇല തന്നെ ഞാൻ ഇതുള്ളതല്ല ഷെയ്ഡ് ഉള്ളതല്ല അല്ലാ അതു തന്നെ മഞ്ഞയും എളം പച്ചയും മാതിരി കലർന്നൊരു മണി പ്ലാന്റ് ഉണ്ട്. അതിലൊക്കെ ഞാൻ ഈ മണി പ്ലാന്റ് പിന്നുണ്ടെന്ന് വെച്ചഴിഞ ഈ മണിപ്ലാന്റിന്റെ കറത്ത എലയുണ്ടല്ലോ അതിനകത്ത് നടുക്കൂടെ റൗണ്ട് വരുന്ന ഒരു ഒരുപ ഒരുപോലെള്ള ഒരുമാതിരി മണി പ്ലാന്റുണ്ട് അത് രണ്ടും കൂടെ കൂട്ടി ചേർത്തിട്ട് ഞാൻ അതിലോട്ടൊക്കെ പടർത്തി വിട്ടേക്കവാ നല്ല ഭംഗിയ നിക്കുന്ന കാണാന്
കാണാനാ മണി പ്ലാന്റിന് സത്യം പറഞ്ഞാൽ നമ്മളെ അത്ര പരിപാലിച്ചു ഇട്ടില്ലെങ്കിലും അത് ക്കുന്ന കാണാനൊരു ഭംഗിയാ കാരണം അത് പടർന്ന് അതിന്റെ അതിന്റേതായിട്ടുള്ള ഒരു രീതിയിൽ അത് പടർന്നങ്ങ് കേറും ചെയ്യും പക്ഷെ അത് നമക്ക് താഴെ നിന്ന് നോ നക്കാനായാലും ദൂരേ നോക്കുമ്പോഴക്ക നമുക്ക് അതിനൊരു ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ.
അതെ അതെ അതെ
ഉം ഒരു ചെടി നട്ട് നമ്മള് ഒരു എന്തോ ഒരു പ്രതീക്ഷയില്ലാതെ ഒരു ചെടി നട്ടെങ്കിലും അത് നമ്മൾ ന രണ്ട മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട മൂന്ന് മാസം കഴിയുമ്പഴത്തേക്ക ഒന്ന് കിളിച്ച അല്ലെങ്കിൽ അതിനകതൊരു പൂവന്നോ കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം പിന്നീടാണ് നമ്മള് പിന്നെ കൂടുതൽ കൂടുതൽ ന നല്ലതായിരിക്കും കൂടുതൽ പൂക്കള് തരും എന്നൊക്കെ നമുക്കൊരു ബോധം വരുന്നത് അപ്പോഴാണ് നമ്മൾ പിന്നെ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത്.
ഒരു ചെടി നട്ട അയിനകത്ത് പൂവ് വരുമ്പോൾ പിന്നെ നമുക്ക് തൊരയായിരിക്കും അടുത്ത ചെടി ഇതേപോലെ നടണം അതുമല്ല നമ്മള് പരിപാലിക്കുന്നത് എന്തുവാടാ?
കടലാസ് പൂക്കളില്ലേ
ആ കടലാസ് പൂവുണ്ട് അത് ഞാൻ വീടിന്റെ കേറി വെരുന്ന ഭാഗത്തൊരു ചീലാന്തിയുണ്ട് ആ ചീലാന്തിയിലോട്ട് പടർത്തി വിട്ടേക്കും അത് റോസും വെള്ളയുവാ. അത് രണ്ടും കൂടെ കലർ ത്തി മുകളിലോട്ട് ഇങ്ങനെ പടർത്തി വിട്ട് പക്ഷെ അത് കാണാൻ നല്ല നല്ലഭംഗിയാ ഈ ചീലാന്തിക്കകത്ത് നെറച്ച് റോസും വെള്ളയും പൂവിങ്ങനെ പിടിച്ചക്കുന്ന കാണാൻ നല്ല രസമാണ് പിന്നെ ഈ ചീലാന്തി ഒണങ്ങുന്നൊരു സമയണ്ടല്ലോ ഉണക്കാവുമ്പോ മഞ്ഞയെല വരുന്നൊരു സമയണ്ടല്ലോ? അപ്പം കൂടുതലും ഭംഗിയാ ദൂരെന്ന് വരുമ്പോ കാണാൻ വളരെ നല്ല ഭംഗിയാ കാരണം ഈ റോസ്, വെള്ള, മഞ്ഞ, പച്ച ഇതെല്ലാം കൂടെ കൂടി കലർന്ന് നിക്കുമ്പോ നല്ല ഭംഗിയാ കാണാൻ. പക്ഷെ നമക്ക് തലവേദന വെരുന്നത് വൈകിട്ടാടാ നമ്മള് മിറ്റം തൂക്കുന്നൊരു സമയം ഉണ്ടല്ലോ വൈകിട്ട് അപ്പഴാണ് നമക്ക് തലവേദന പൂക്കള് ഇതിന്റെ ഇതിന്റെ പൂവി പൂവാണെങ്കിൽ ഇലമാതിരിയ ഉള്ള പൂവും കൂടെ അല്ലേ ഇതാണെങ്കി നീങ്ങത്തും ഇല്ല തൂത്താ തന്നെട്ട് നീങ്ങത്തതും ഇല്ല. അന്നിട്ട് നമുക്ക് ചെറിയ ദേഷ്യം വരും. ഉ അതാണ് പ എല്ലാം കൂടെ അളിഞ്ഞു പൊളിഞ്ഞു നമുക്ക് തന്നെ അങ്ങ് അന്ത് ഹീറോ വാങ്ങ
ഉം ഉം ഞാനാണെങ്കി ഇവിടുന്ന് ഒരു ദിവസം ഞാൻ എന്താ ഞങ്ങളടെ അ അപ്പറത്ത ഒരു വീട്ടിൽ കുറച്ച് ദൂരെ ഒരു വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചെന്നപ്പോരു വെള്ളം വെള്ളയും ഒരു ചെങ്കല് അളറ് ഒരു ബോഗേവില്ലേ ഇതൊട്ട് ഈ കടലാസമ്മ നിൽക്കുന്നണ്ട് അപ്പൊ ഞാനത് പിച്ചിട്ട് എന്റെ കമ്പ് പിച്ചിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നണ്ടണ്ട് എനിക്ക് സത്യം പറഞ്ഞത് ഇത് എന്ത് തുമ്പ് ഏതാ വാല് ഏതാ അങ്ങനൊന്നും എനിക്ക് അറിയത്തില്ല ഞാന് എന്ത് രണ്ട് എന്റെ കൈ പിടിച്ചിരിക്കുന്ന രീതിക്ക് ഓരോന്നും ഓരോ രീതിക്ക് കുത്തി വെച്ച് എന്താ ഭാഗ്യെച്ചാൽ ഞാൻ രണ്ടാമത് കുത്തിയത് കളിച്ചില്ലോ പക്ഷെ ആദ്യം കുത്തിയത് എന്താ കളിച്ച ചൊമ
ആണോ ഇതുപോലെ തന്നെ ഞാൻ ഓച്ചറ ഉത്സവത്തിന് പോയ സമയത്ത് ആഹ് അവിടുന്ന് ഓച്ചെറിയ ഉത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഉത്സവല്ലേ അങ്ങനെ നമ്മൾ രാത്രി പള് നടന്ന വന്ന സമയത്ത് അവിടെ കടയുടെ ഫ്രണ്ടില് അവിടെ ഇങ്ങനെ നട്ട് വെച്ചേക്കുന്നു കുറ്റിയായിട്ട് ഇങ്ങനെ നട്ട് വെച്ചേക്കുന്ന് അപ്പൊ പിന്നെ അതിൽന്ന് ഒരു കമ്പ് അവിടെ നിന്നൊരു ചേട്ടനോട് ഞാന് ഇങ്ങനെ ചോദിച്ചു ചേട്ടാ ഞ